ആഹ് എന്നാ
എന്തോ?
അത്യാവശ്യം ആഹ് കേക്കത്തില്ലേ? കേക്കത്തില്ലേ ആഹ് ആഹ് എന്നാ ആഹ് ആഹ് ആഹ് എന്നാ ആഹ് ആഹ് എന്നാ വിശേഷൊക്കെ?
എന്നാ വിശേഷം സുഖമായിട്ടിരിക്കുണു ചായ കുടിച്ചോ? ചായ കുടിച്ചോ? ചായ കുടിച്ചോ? ഹലോ ഹലോ ഹലോ ഹലോ ആഹ് ചായ കുടിച്ചോ?
ചായ കുടിച്ചില്ല ചായ ഇതെ വെക്ക് വെ ആഹ് പിള്ളേര് വന്നു ചായ വെക്കണം ഷെയ്ക്ക് അടിച്ചു കൊടുക്കാന്നോർത്തു
ആഹ് ആഹ്
മഴയാ എന്നാലും കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു അവക്കാടോ മേടിച്ചോണ്ടു വന്നേ
ആഹ്
അപ്പൊ അതിന്റെ ഷെയ്ക്ക് അടിച്ചു കൊടുക്കാന്നോർത്തു
ആഹ് ആഹ് ആഹ്
ആഹ് അതാണെങ്കി നല്ല ഇതാണല്ലോ
ഉം ഉം
അതെന്നെ
ആഹ് ആഹ് ഷെയ്ക്ക് കുടിച്ചോളും
കേക്കാം ആഹ് ആഹ് ഷെയ്ക്ക് കുടിച്ചോളും
ആഹ്
ആഹ് പിന്നെ അങ്ങനെ പിന്നെ ഈ കാടമുട്ടയും കാടമുട്ടയും പുഴുങ്ങി കൊടുക്കാന്നോർത്തു
ആഹ് കാട മൊട്ട
ആഹ് ആഹ് ആഹ് കാട മൊട്ട ഇഷ്ട്ടാ പിള്ളേർക്ക്
ആഹ് കാട മൊട്ട ഇഷ്ട്ടാ ആഹ് ആഹ് മറ്റേ താറാമൊട്ടേ മേടിച്ച് പുഴുങ്ങി കൊടുക്കത്തില്ല
താറാമൊട്ട അത്ര ഇഷ്ട്ടവല്ല താറാമൊട്ട ഏഹ് അത് ഒരു ഉളുമ്പൊണ്ടല്ലോ?
ആഹ്
ആഹ് അതുകൊണ്ട് താറാമൊട്ട എന്നാണോ വല്യ പിടുത്തമില്ല ആർക്കും അയിനൊരു ഒറപ്പില്ലല്ലോ കോഴിമുട്ടയുടെ അത്ര ഒറപ്പില്ലല്ലോ അതുകൊണ്ടായിരിക്കണം ആർക്ക് കൂടുതൽ അങ്ങനെ ആർക്ക് അങ്ങനെ കു താറാമൊട്ട ചെലവർക്കൊക്കെയല്ലേ താറാമൊട്ട ഇഷ്ട്ടവൊള്ളൂ
ആഹ് ആഹ് ആഹ്
പൊരിച്ചാലും ഒരു ഉം ടേസ്റ്റ് വ്യത്യാസമുണ്ടല്ലോ താറാമുട്ടയ്ക്ക് ഒരു ബലവില്ല ആഹ് ആഹ് നിങ്ങൾക്ക് കോഴിയുണ്ടോ
ഇല്ല കോഴിയില്ല
ആഹ് ആഹ് ആഹ് കോഴിയുണ്ടെങ്കില്
ആഹ് കോഴിക്ക് കോഴീന് അപേക്ഷ കൊടുത്താ കോ അപേക്ഷ കൊടുക്കുന്ന് പറഞ്ഞിരിപ്പുണ്ട് ആഹ് മറ്റേ പഞ്ചായത്തില് ഉണ്ടെങ്കി കോഴിക്ക് വെക്കാന്നും പറഞ്ഞ്
അതെല്ലേ
ഉം
ആഹ് ആഹ് ആഹ് അഞ്ചു കോഴി കിട്ടുവല്ലോ
ആ അതെ അഞ്ചു കോഴി പക്ഷെ കൂടൊക്കെ അവർ തര്ന്ന ഭയങ്കര വെലയാന്ന
കൂട് അവിടുന്ന് തരുവോ
ആ ചെ അവര് വരുംഅ മറ്റേ അങ്ങനെന്തോ ഒരു കൂട് കിട് ട്ടും അവിടുന്ന് ഇരുമ്പിൻ്റെ പക്ഷേ ആ കൂടിന് ഭയങ്കര വിലയാണെന്നാ പറയുന്നെ
ഓഹ് അതിലും ഭേതം നമുക്കൊരു കൂടെ ഉണ്ടാക്കുവാണെങ്കിൽ നല്ലതാണല്ലോ
ആഹ് അതെ അതെ
ആഹ് നമ്മള് ഈ വീട്ടിൽ ഉപയോഗിക്കുന്ന വൈബ് ആ വീട്ടിലോ അത്യാവശ്യം പ പണിത വീടൊക്കെ ആവുമ്പോഴത്തേക്കും പിന്നാ ഈ അത്യാവശ്യം സാധനങ്ങളൊക്കെ കാണുവല്ലോ
ആഹ്
കമ്പിയും അങ്ങനെയൊക്കെ
ആഹ്
ആഹ് അതൊക്കെ എടുത്ത് വെച്ചാൽ മതി അതൊക്കെ എടുത്ത് കൂട് ഇട്ട് വെച്ച് അങ്ങനെ കൊഴക്കൂട് ഉണ്ടാക്കാല്ലോ
ആഹ് ആഹ്
പിന്നെ വേണങ്കി കൊറച്ച് കമ്പി ആണ് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ മേടിച്ചാലും മതി നിങ്ങളെക്കെ പുതിയ വീടാണല്ലോ
ആഹ് അത്
അപ്പ ഈ കമ്പിയൊക്കെ ചെലപ്പോ കാണൂലേ
ആഹ്
ആഹ് ആഹ് പൂവ്വ
അത് കോഴി കൂടു പണിയണ മറ്റേ കൂട്ട് കമ്പിയല്ലേ മറ്റേ സൈസ് കമ്പിയല്ലേ
ഈ കമ്പി അ ഈ ഷീറ്റിടൂലെ മുമ്പശ് ഷീറ്റ് ഇടണേ കൂട്ട് അത് കൂട്
ആഹ് ഷീറ്റിടുന്ന കമ്പിം കൊണ്ട് ഷീറ്റ് ഇടുന്ന കമ്പിം കൊണ്ട്
ആഹ് ആഹ് എന്നിട്ട് പിന്നെ വല മേടിച്ചടിച്ചാ മതിയല്ലോ
ആഹ് അതെ അതെ അതെ
പാമ്പ് വരാതെ നോക്കണം
ആഹ്
അതാണ് ഏറ്റവും വലിയ കോഴിയുണ്ടെങ്കല് മൊട്
ആഹ് ബോ ഉം അതെ അതെ അതെ ഇത്രയും നാള തി ഇവിടെ മറ്റേ ഈ പഷയുണ്ട് മറ്റേ ഓഹ്
ആ കൊ പാമ്പിനെ പിടിക്ന്ന പിന്നെ കിലി കിലി
കി ആഹ് കിണിയല്ല അല്ലാത്ത മറ്റ് റ്റേ സയ്‌സല്ലേ എന്നാ ചെറിയ പശിയില്ലേ എന്നാ എന്റെ അയ്‌ന്റെ പേര് പറഞ്ഞല്ലോ
കഴുക് ആണോ
ആഹ് അഹ് ലവ്വേഴ്സ് ലവ്വേഴ്സ്
ലൗ ബേട്സ് ആഹ് ആഹ് ആഹ്
അതിങ്ങനെ പറഞ്ഞേക്കാ ലൗ ബെഡ്സ് ഇണ്ടെങ്കിൽ പാമ്പ് വരുന്നൊക്കെ പക്ഷേ ഇത്രയും നാളായിട്ട് ഇവിടെ വന്നട്ടില്ല
ആഹ് അതൊക്കെ ഓരോ ആ
കൂടില്ല മറ്റേ നമ്മള് മേടിക്കാൻ കിട്ടുന്ന മറ്റേ ആയിരം രൂപയുടക്കെ ഇരുമ്പിന്റെ ചെറിയ മറ്റ മറ്റേ സെയ്‌സ് കൂട്
ചെറിയ കൂട് ആ
ഉം ആ് അത കൂട്ട ഓടിത്തായിട്ട അത് കിട്ടി ഇങ്ങനെ തൂക്കിയിട്ടേക്ക് അവരെ
ആഹ് ഒത്തിരി ഉണ്ടാവില്ലേ
മൂന്നെണ്ണം രണ്ട് പേ നാലെണ്ണണം ഉണ്ടായിരുന്നു നാലെണ്ണ ഉണ്ടായിരുന്നു നാലെണ്ണം ഉണ്ടായിട്ട് അതില് ഉം ഓരെണ്ണം ഞാൻ തീറ്റ കൊടുക്കാൻമ്പത്തേക്കും ഞാൻ തീറ്റ കൊടുത്തോണ്ടിരുന്ന പറന്നു പോയി
പിന്നെ ഒരാള് ഒരാണ് പറന്നു പോകും പക്ഷെ പറഞ്ഞു പോയാൽ ഇതുങ്ങളെ വേറെ പശികളൊന്നും പക്ഷെ ക ക്കയൊക്കെയിട്ട് ഓിക്കൂല്ലേ കാക്കയൊക്കെ ഓടിക്കവരെ
അതെല്ലേ ആഹ ആഹ അങ്ങനെ പറയണ കേക്കാം
ആ കാക്കയിട്ട് ഓടിക്കും ഇരെ ഇത് കിട്ടുകല്ല തിരിച്ച് തത്തയൊക്കെ വരുന്നോണ്ട് ഇവര് തിരിച്ചു വരത്തില്ല
ആ അതെല്ലേ പക്ഷെ തത്തേക്കൽേ ഇണങ്ങീല ഇണങ്ങിയതാണെങ്കിലിൽ അള്ളി വരുവളൂ
ആഹ് അതെ അതെ അതെ അതെ
ആഹ് ഇത് ഇതിങ്ങനെ പറഞ്ഞു പോയി കഴിഞ്ഞ് തീറ്റത് തിന്നാൻ അറിയില്ലാന്നല്ലേ പറയണപ്പ ഇങ്ങനെ തേടി തീറ്റ ന്നാൻ അറിയില്ലന്നാ
ആഹ് ആഹ് അതെ അതെ അതെ
ആ അന്നേരം മറ്റ മ പക്ഷികളുടെ അടുത്ത് ചെല്ലുമ്പോഴത്തേക്കും അത് കൊത്തി ഓടിക്കും അല്ലേ
ആഹ്
ആഹ് ഞങ്ങൾ ഒരെണ്ണം ഒരു തത്തമേന മേടിച്ചു ഒരെണ്ണമല്ല രണ്ടെണ്ണം മേടിച്ചതാ ഒരെണ്ണം ചത്തുപോയി
ആഹ്
ഈ പിന്ന
എവിടന്നാ മേടിച്ചേ
വർത്താനം മരലൊക്കെയുള്ളള്ളത് തത്തമ്മയയില്ല അത കൂട്ട തത്തമ്മയല്ല
ആഹ് ആഹ് ആ അല്ലാതെ വേറെ വിൽ വേറെ തത്തമ ഉണ്ടല്ലോ മറ്റേ സൈസ് ആ എനിക്കറിയാൻ മനസ്സിലായി മനസ്സിലായി
ആഹ അത് അത കൂട്ട തത്തമ്മേനെ മേടിച്ചു രണ്ടെണ്ണം ഇവിടെ ഒത്തിരിയായി പറയാൻ പറഞ്ഞ തത്തമേനെ വേണം എന്നും പറഞ്ഞോണ്ടേ
ആഹ്
മേടിച്ചരാവും മേടിച്ചതാവും ചോദിച്ചുകൊണ്ടിരിക്കണം എന്നിട്ട് പിന്നെ രണ്ടെണ്ത്തിന് മേടിച്ചച്ച് കൊടുത്തിട്ട് ഓർണ് കൊണ്ടോന്ന ഒരു ബിറ്റിവസം തന്നെ ഒരു വയ്യായത്ത പോലെ ആയിരുന്നു ഇങ്ങനെ ഉറങ്ങിയ അപ്പൊ ഈ പിള്ളേർ ഇവ ഇപ്പം പറഞ്ഞു അതിന്റെ പോവാൻ അങ്ങനെ ചെിലപ്പോ മിക്കപ്പോഴും ഇങ്ങനെ ഈ കാലാവസ്ഥയുടെ ആയത കൊണ്ട് ഇങ്ങനെ ക്ഷീണംം പോലെ ഇങ്ങനെ ഇരിക്കും പക്ഷെ അവന ആയി അറ്റിവ് ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു
ആഹ്
എന്നാലും ഞാൻ പറഞ്ഞു അല്ല ഇതിനന് എന്തോ ക്ഷീണം ഉണ്ടന്ന് പറഞ്ഞു ഈ പിള്ളേര് സമ്മതിക്കുന്നില്ല അങ്ങനെ ഇരുന്നി ഇരുന്നിരുന്ന എന്തായാലും അത് ചത്തു പോയി അപ്പം. അപ്പം പിള്ളേർക്കും മനസ്സിലായി
ആഹ്
ഞാനും ആഹ്. ഞാനും പറഞ്ഞതാണ് ഇവര്. ഇവര് ഈ ഫോണി കണ്ടൊള്ള അറിവല്ലേഒള്ളൂ ഇവർക്കൊക്കെ. ആഹ്. എന്റെക്കെ ചെറുപ്പത്തിലെ വീട്ടില് തത്തമ്മണ്ടായിര്ന്നു.
ആഹ്
അമ്മളക്കെർഞ്ഞാ അമ്മളെക്കെന്ന് പർഞ്ഞെയ്‌ഞ്ഞാ എന്റെയൊക്കെ മല മലമ്പ്രദേശ പോലെയ്ള്ള വീട് അവടെള്ള സ്ഥലങ്ങളാ. അന്നേരം ഈ പക്ഷികളെ ക്കെ പക്ഷികളേയും, മൃഗങ്ങളെയൊക്കെ എന്നെ നമുക്കൊരു വിതൊക്കെ അറയാ.
ആഹ്
മൃഗങ്ങളായാലും വേ ആട്, കോഴി അങ്ങനെ പശുഒക്കെ ണ്ടായിരുന്ന് വീട്ട്ലേ
ആഹ്
ആഹ് അന്നേരം അങ്ങനെ ഈ തത്തമ്മ യുണ്ടായി ര്ന്ന്. ഞങ്ങളൊക്കെ വളർത്ത് കണ്ട് പരിചയ പ്പങ്ങനെ പരിചയറയാമെ. പക്ഷെ ഇവർ ഈ ഫോണി കണ്ട ഓരോന്ന് കാണുമ്പഴത്തേക്ക് ഓരോന്ന് ഈ യൂട്യൂബി നോക്കും. അല്ലെങ്കി ചാറ്റ് ജിപിറ്റിടെ ട്ത്ത് നോക്കും. അങ്ങനെ ഈ സോഷ്യൽ മീഡിയ നോക്കിയുള്ള ആ ഒരു വിവരോള്ളൂ.
ആഹ് അതത്രേ ഉള്ളു
ആഹ്. അങ്ങനെ നോക്കി പർഞ്ഞു ഏയ്‌ കൊഴപ്പില്ല, കൊഴപ്പില്ലാന്നും പറഞ്ഞോണ്ടിരുന്ന്.
ആഹ്
സംഭവന്തായാലും ചത്തോയി കഴിഞ്ഞപ്പം അപ്പഴാണ് സങ്കടം വന്നത്
ആഹ് ചത്തൊ അതങ്ങനെയാ നമ്മടെ വീട്ടി ഒരു മൃഗം ഒണ്ടെങ്ങി എന്തേലും മേലായിയ വന്ന് ചത്തോയികഴിഞ്ഞ പിന്നെ അമു ക്ക് ഭയങ്കര വെഷ്മാല്ലേ
വെഷമാ ആഹ് അതെ തെ തെ മേടിച്ചൊണ്ട് വന്നോള്ളർന്ന്. ഒരാഴ്ച കഴിഞ്ഞേള്ളു. ഇതീ ഏഹ് എണങ്ങും പെട്ടെന്ന് എണങ്ങും ന്നൊക്കെ പറഞ്ഞോണ്ട്‌ വർത്താനം പറയും കൈയ്യില് കേറും പെറക്കാത്തൂടെ പറന്നടക്കുന്നക്കെ ഇപ്പ ഈ പിള്ളേരിങ്ങനെ ഫോണിക്കൂടെ കണ്ടത് കണ്ടപ്പോഴത്തേക്കും ഈ പക്ഷികളൊക്കെ കൂടെ ഇങ്ങനെ തോളേലിരിക്ക്ണു അങ്ങനെ റൂമി കൂടെ കേറി നടക്കണക്കെ കാണുമ്പോഴത്തേക്ക് അവർ ക്കൊര് രസം അത്രോള്ളൂ.
ആഹ് ആഹ് ആഹ്
ആഹ് ആഹ്. പിന്നെ മേടി വല്യ ഇൻട്രസ്റ്റ് മേടിച്ചോണ്ട് വന്ന് ഇടും. പിന്നെ നമ്മളൊക്കടെ നമ്മളാണ യിന്റെ പൊറകെ നടക്കണ്ടത്.
ആഹ് ആഹ് ആഹ്
തീറ്റ കൊടുക്കാനും പറക്കാനും അതുപോലെ മീ നെ ആയാലും മേടിച്ചോണ്ട് വന്ന് ഈടൊക്കെ ചെയ്യും. ഭയങ്കര ഇഷ്ട മേടിക്കാന ക്കെ. മേടിച്ച് ഒരാഴ്ച ഇങ്ങനെ നോക്കും.
ആഹ് ആഹ്
പിന്നെ തി പതക്കെ പതക്കെ പത ക്കെ പൊറകോട്ട് വലിയും
ആഹ്
പിന്നെയും അവര് വീണ്ടും ഫോണേ തന്നെ എന്തോരും വഴക്ക് പറഞ്ഞാലും ഏഹ്
പിന്നെ കൊണ്ടങ്ങ ഗപ്പീനെ കൊണ്ടോയിട്ടുണ്ടാര്ന്ന്. കൊറേചത്ത് കൊർച്ച് ചത്തു പോയി പിന്നെ രണ്ടെണ്ണങ്ങാണ്ട് ഒള്ള്. പിന്നെ എന്ത്യെന്ന് കണ്ടില്ല കാണാ പോവൊക്കെ ചെയ്യും. ഗപ്പി ആഹ്
ആഹ് ഈ ഗപ്പി ക്കൊളത്തില് ഈ തവള വരും. തവള വന്ന് പിടിച്ച് തിന്നും
ആഹ് ആഹ് ഇവിടെ ഈ ബേ്സിന്റെറ അകത്ത് ആമ്പലി ട്ടിട്ടുണ്ട് ആമ്പൽന്റെ ആത്ത്. ഇപ്പ രണ്ടെണ്ണോ ഒള്ളു വന്ന് വന്ന് രണ്ടണ്ണോ ഉള്ളൂ.
എനക്കങ്ങനെ പറ്റിയതാ. എന്റെ ഇവടെ ഒത്തിരി ഗപ്പികളൊ ണ്ടായിര്ന്ന് അപ്പം ഏഹ് ഇതിനാ ത്ത് ഇങ്ങനെ കൊർച്ചിങ്ങനെ നോക്കി കഴിഞ്ഞപ്പൊ പിന്നെകാണാനില്ല. അത്എന്നാന് ങ്ങനെ നോക്കി ക്കിയപ്പോ നറച്ച് ഈ വാലുമാക്രികളാ
ആഹ് ആഹ് ആഹ്
അങ്ങനെ വലുമാക്രി പറ തവളയുടെ ആ ഒരു മുമ്പിലൊള്ള രൂപം
ആഹ്
വാലും വെച്ചുള്ള ആ ഒരിത് അത് ഒത്തിരി ഉണ്ടായിരുന്നു പക്ഷെ അതിനാത് ഗപ് പിന്നെ എൽ എന്തസ്ഥ സാനം ഒരു അനൊ ഒരു മു മൂന്നോ നാലോ ഗപ്പീനെ കിട്ടിഓൾ ഒത്തിരി എന്നുപറഞ്ഞ കൊളം നറച്ചു ഇങ്ങനെ കാണാരുന്നു അയിനെല്ലാം അതിന സാനം തിന്നു
അത് ശരി
ആഹ് അതുകൊണ്ടപ്പ പിന്നെ മനസ്സിലായി എന്നിട്ട് പിന്നെ കൊളം തേകി എന്തൂരമായിരുന്നോന്ന് ചോദിച്ചാ എല്ലാത്തിനും പിടിച്ചു കൊന്നു
അച്ച എത് ഇപ്പ ഗപ്പയില്ലേ ഞങ്ങളാണ് ഗപ്പ അത് ഇല്ലാത്തവണ്ടന്ന മേടിച്ച് കൊ ഭയങ്കര വിലയാക്ക ആ ഗപ്പിക്കൊക്കെ
അതെയോ ആ ആ ആഹ് ജോഡിക്കാ
ആഹ്
ആ എന്നാ വെച്ചോട്ടെ എന്നാ
ആഹ് എന്നാ ശരി എന്നാ